ഹലോ കേക്കാവോ
ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ
ചായയൊക്കെ കുടിച്ചോ
ആ ചായ കുടിച്ചു അവിടെ എന്താ സ്പെഷ്യല്
ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ പനി ആയതുകൊണ്ട് അങ്ങനൊന്നും പ്രത്യേകിച്ച് ആക്കിയില്ല കഞ്ഞിയൊക്കെ ആയിരുന്നു രാവിലെ ചിക്കത്തേക്ക് ചോറ് വെച്ച് ഉം രാത്രി തിം പിന്നാ ചോറ് തന്നെ കഴിക്കുന്നേ അങ്ങനെ പ്രത്യേച്ചൊന്നും രാത്രിത്തേക്ക് ആക്കത്തില്ല. ച്ചത്തേക്കുള്ളത് എന്നാ പിന്നാ മീനൊന്നും കിട്ടിയില്ല മുരിങ്ങിക്കെ ഇട്ടായിരുന്നു കറി വെച്ചത്
ആണോ
ഉം
ആ അപ്പൊ സ്പെഷ്യല് ആ പിന്നെ എന്താ ഈ സ്കൂള് തുറപ്പൊക്കെയല്ലേ
ആ സ്കൂള് തുറപ്പാണ് അപ്പ അതിന്റെ ഇതില് ഇനി പോയില്ല ഈ മോന് പത്താം തീതിയ തുറക്കത്തുള്ളൂ ചെറിയ ആളല്ലേ അപ്പം ആ അപ്പം അതുകൊണ്ട്ിനനി കുറച്ച് സാധനങ്ങളടെ വാങ്ങിക്കണം അതിനനി പോണം കൊ കഴിഞ്ഞ വർഷം മേടിച്ച് കുറെേ അധികം സാധനങ്ങളിരിപുണ്ടായിരുന്നു ബാഗ് എല്ലാം ഇരിപ്പുണ്ട് പുതിയത് പിന്നെ വിചാരിച്ചു പയ്യെ പോയി ഇനിയിപ്പോൊ ഒന്നാം തീയതിയാകുമ്പോൾ സ്കൂള് എല്ലാവരുടെേയും തുറന്ന കഴിയുമ്പോ പിന്നെ തിരക്ക് കാണത്തില്ലോ കടകളിൽ
ആ ഇപ്പൊ ഭയങ്കര വിലയ സാധനങ്ങൾൊക്കെ
ആഭയങ്കര വിലയാ
ആകുഞ്ഞിന് രണ്ട് മക്കളല്ലേ
ഇല്ലില്ല ഒരാളെള്ളു
ആണല്ലേ ആ ക്ക് രണ്ടു പേരുണ്ട് ഉ കുഞ്ഞ് എൽ കെജി യു
ഇനിയിപ്പോ യു കെ ജി ലോ
ആ അ അ അപ്പൊ പുതിയ സ ഭാഴൊക്കെ ആയിട്ടായിരിക്കല്ലോ പോവുന്നേ
ആ ബാഗ് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം എന്റെ ആങ്ങളെ അവിടുന്ന് കൊടുത്ത വിട്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞങ്ങള ഇവിടെരെണ്ണം വാങ്ങിയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു ബാഗ് ഇരിപ്പുണ്ട് ഒരെണ്ണം ഉപയോഗി യതങ് വച്ചിരുന്നു അപ്പൊബാഗൊക്കെ ഇരിപ്പുണ്ട് ബോ എല്ലാം കൊറെേൊക്കെ അവിടുന്ന് കൊടുത്തു വിട്ട് ഇനി കോ എ ല ബോക്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചാൽ മതി ബുക്ക ഒക്കെ കഴിഞ്ഞ വർഷത്തെ നമ്മള് ഫസ്റ്റ് നമ്മൾ വിടുമ്പോ നമുക്ക് അറിയത്തില്ലല്ലോ എന്തൊക്കെയാ എങ്ങനെയാന്നും പറ അറിയാതെ നമ്മള് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുമല്ലോ അങ്ങനെ കഴിഞ്ഞ പ്രാവിശ വാങ്ങിച്ചതക്കെ ഇരിക്ക ണ്ട് ബുക്കും പെൻസിലും അങ്ങനെയൊക്കെ ഉള്ള ക്കൊണ്ടല്ലോ ലഞ്ച് ബോക്സ് വേണ്ട വേണ്ട ലഞ്ച് ലഞ്ച് ബോക്സും വാങ്ങിച്ചിരി ഇപ്പൊ കുറച്ച് ഡ്രസ്സ് എടുക്കണം ഇയാൾക്ക് യൂണിഫോം അങ്ങനെ ഇഷ്ടല്ല ഇടുന്നതേ അപ്പൊ ഞാ സ്കൂളിൽ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച ചോദിച്ചപ്പോഴേ പറഞ്ഞേൽ കെ ജി യു കെ ജി അവർക്ക് നിർബന്ധമില്ല യൂണിഫോം എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോ അവര് പ അറിയിക്കാന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് യൂണിഫോം ഈ പ്രാവശ്യത്തേക്ക് വാങ്ങിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ
ആ അതും കൊണ്ട് പിന്നെ കൊഴപ്പല്ല
ആ കൊഴപ്പമില്ല പിന്നെ അല്ല കളർ കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കണം ഇനി കാര്യം കളർ ഇടുന്ന അയാൾക്ക് ഇഷ്ടം അയാക്ക് ഈ യൂണിഫോംന്ന് പറയ ടൈറ്റ് ആയിട്ടുള്ള ഈ ഇതൊക്കെല്ലേ ഇഷ്
ആ അതെ അതെ ആ അതെ അതെ ഷോർട്ടസ് ആണോ ഇടുന്നേ
ആ ഷോർട്സ ഇവർക്ക് ആ
ആ അല്ല ചില കുഞ്ഞുങ്ങള ഉണ്ടല്ലോ പാന്റെ ഇടത്തുള്ളു ഇവിടെ ചേച്ചിയുടെ കുഞ്ഞൊക്കെ വാശിപിടി ഇങ്ങനെ കാണാം
ആ ഇയാക്ക് അങ്ങനൊന്നും ഇഷ്ടല്ല ഇച്ചിരി ലൂസ് ട്ടിന് കിടക്കണം ഈ നേഷ് ഷോർട്സ് തന്നെ ആയാലും എലാസ്റ്റിക് ഉള്ളതായിരിക്കണം അല്ല ഹുക്ക് വരുന്നത് അങ്ങനെയൊന്നും വരാരുത് അങ്ങനെ അതെ അങ്ങനെ ഉണ്ട് പിന്നെ ചെരിപ്പൊക്കെ തന്നാലും ഷു ഷൂ ഇടുന്നൊന്നും ഇഷ്ടല്ല ഇച്ചിരി ഓപ്പൺ ആയിട്ട് കിടക്കണം
ആ ആ ഇപ്പൊ വെറൈറ്റി ആണല്ലോ സാധാരണ എല്ലാവർക്കും നേരെ കൊച്ചു പിള്ളേർക്കല്ല ഏറ്റവും കൂടുതൽ ജീൻസ് വലിയവരല്ല ഇപ്പം കൊച്ചുള്ളേരാകൻ വേണ്ടി നടക്കുന്നെ അപ്പൊ കൊച്ചുപിള്ളേരെല്ലാം പാല ചേച്ചിയൊക്കെ ആ ചേച്ചിക്ക് രണ്ടോ ആ മക്കളാ അപ്പം അതുങ്ങൾ രണ്ടും രണ്ടും രണ്ടും ടൈപ്പാ
ഉം ഉം ഉം ഉ അങ്ങനെലെ
അപ്പം അവർക്ക് ഒരാക്ക് ഒര് ഇതാണെങ്കി മറ്റയാക്ക് വേറെ പോല അപ്പം അനിയന്റെ ചേട്ടന് പറ്റത്തില്ല ചേട്ടന്റെ അനിയന് പറ്റത്തില്ല.
ഉം ഉം ആ ഇവിടെ പിന്നെ അങ്ങനൊന്നുല്ല നമ്മള് വാങ്ങിക്കുന്നത് ഡ്രസ്സ് അ ഇട്ടോളൂ പക്ഷെ ഇച്ചിരി ലൂസ് ആയിട്ടുള്ളതൊക്കെ ഇടണം മേടിക്കണം എന്നേ ഉള്ളൂ അല്ലാതെ അങ്ങനെ ഇഷ്ടങ്ങളൊന്നുമില്ല ഇഷ്ടങ്ങളില്ലെന്നല്ല- അറിയത്തില്ല വലുതായിട്ട് ആക്ക്
ആഹ് അറിയാത്ത കൊണ്ടാ കൊറച്ച് ഇച്ചിരൂടെ ഒന്ന് ആയാലേ ഇവിടെ-
ഇനി ഇപ്പൊ പിന്നെ അവരുടെ ഇഷ്ട്ടങ്ങളല്ലേ അപ്പ ചിലപ്പോ പാന്റ് ജീൻസും ഷ എന്ത് ഷൂ ഒക്കെ ആയിരിക്കും അപ്പ ഇഷ്ട്ടം ഇനി വരുന്നത്
ആഹ് അല്ല ഉം അവിടെ മൂത്താളേ നാലാം ക്ലാസ്സിലാ ചേച്ചിക്ക്
ആഹ്
എളയ ആള് ഇപ്പം അംഗൻവാടിലാ ഇപ്പം മൂത്ത ആള് കാണിക്കുന്നത് കാണു- അപ്പ എളയ ആക്ക് -
ആഹ് ആഹ് അതാ മൂ- മുത്തയാള് കാണുമ്പോഴാണല്ലോ എളയാളൾക്ക്-
ആ ഇപ്പം ഒരു കുഞ്ഞു ആയതു കൊണ്ടാണ് അത് അത്ര വാശിയില്ല.
വാശിയില്ലാത്തത അത് പി ഇവിടെ എന്റെ ചെ ഹസ് ഇബ എന്റെ ചേട്ടന്റെ ഒരാളുണ്ട്. അത് മോന ഇവുടുത്തെ ആളക്കാൾ ഇളയതാ ഇപ്പോ അംഗൻവാടിയിലോട്ട് പോകമ്പം പ്രായമായതേയുള്ളൂ അത് ഈ രണ്ടുപേരു - രണ്ടും കൂടെ ആകുമ്പോ ഇടിയ ഇപ്പൊ ചേട്ടൻ കാണിക്കുന്നത് തന്നെ ആൻ കാണി ടിയം ഭയങ്കര ഇഡിയ ഇഡിയ രണ്ടുപേര് ഒരേ പോലെക്കെ എടുത്തോളു ഞങ്ങള് ഞങ്ങളിപ്പ മാറി താമസിക്കവാ അപ്പൊ നമ്മള് ഏഹ് അങ്ങോ അങ്ങോട്ട് പോകുമ്പഴോ അല്ലെങ്കിൽ അവര് ഇങ്ങോട്ട് വരുമ്പോഴോ അല്ലങ്കിൽ ഇപ്പ നമ്മൾ എന്തങ്കിലും ഒരു ഫംഗഷൻ ഒക്കെ ഉണ്ടെങ്ക ഒരുമിച എല്ലാരും കൂടെ പോകുമ്പോ ചേട്ടൻ എന്റെ ട്ണെ അത് തന്നെ അനിയനപ്പ വേണം.
ആഹ് അങ്ങനതെ ഉണ്ടാ ആഹ്
കുണ്ട് രണ്ടേരും കൂടെ കണ്ടു. കാണാതിരുന്നാ ആഹ്
വുബോ പിന്നെ അങ്ങനൊരു വാശി പെമ്പിള്ളേരാണെങ്കി രണ്ട്
അങ്ങനെ വാശി ല്ല ഒരാണും പെണ്ണും ആണെങ്കി അ അത്രയും കുഴപ്പം വരത്തില്ല.
ആണും പെണ്ണും ആണെങ്കിൽ പിന്നെ ഇ ഇടിയായിരിക്കും
ആ ഇടിയാണെങ്കിൽ ഈ ഡ്രസ്സിന് അല്ലെ ഈ ഡ്രസ്സിനൊക്കെയെ ഇങ്ങനെയുള്ള പ്രശ്നം വരത്തില്ല അയാൾക്ക് ഉം ഇത് നമുക്ക് എങ്ങും പോവാം പറ്റത്തില്ല ഒരുമിച്ച് പോയി കഴിഞ്ഞ്കഴിഞ്ഞാൽ ചേട്ടൻ ഇടുന്നത് തന്നെ അനിയന് വേണം. അനിയൻ ഇടുന്നത് തന്നെ ചേട്ടന് വേണം രണ്ട്
അതുപോലെ തന്നെ കളിപ്പാട്ട ആണെങ്കിലും അങ്ങനെല്ലേ അനിയനും ചേട്ടനും ഒരുപോലെ ജീപ്പും കാറുംഒക്കെ വേണം ഇത് പെണ്ണും ഒരാണും ഒരുപെണ്ണുമാണെങ്കി അവ അവള് വല്ല പാവേം വെച്ച് കളിക്കും അവൻ ജീപ്പുംലോറിയായിട്ട് നടന്നോളും
ഇവിടെ അങ്ങനെ തന്നെ ഞങ്ങള് ഞങ്ങൾ എവിടെങ്കിലും പോകുമ്പോ അവിടുത്തെ ആൾക്ക് വാങ്ങിക്കുമ്പോ വാങ്ങിക്ക ഇയാൾക്ക് വാങ്ങിക്കുന്ന തന്നെ അയാൾക്ക് വാങ്ങിക്കും അവരും അങ്ങനെന്നെ എവിടെയെങ്കിലും പോബോ കാര്യം ഇടി വരും രണ്ട് വേരും കൂടെ രണ്ടര് രണ്ടെണ്ണം വങ്ങിക്കുവാണെങ്കിൽ
ആഹ് കഴിഞ്ഞ ദിവസം ചേച്ചി വന്നപ്പോഴ് ത്തെയ്ക്കും ഡ്രസ്സ് എടുത്ത് കൊടുത്തപ്പം ഒരുത്തന്റെതിൽ എന്ത ഒരു കാർട്ടൂണിന്റെ ക്യാരക്ടർ ഉണ്ടായിരുന്നു കുഞ്ഞവന് മറ്റേവനിത്തിരി വലുതല്ലേ അവന് സ്കൂളിലൊക്കെ ഇട്ടോണ്ട് പോവാലോ എന്നിച്ചിട്ട് അങ്ങനെ ഇല്ലാത്തത് വാങ്ങിച്ച് അല്ല പ്ലെയിൻ ആയിട്ടുള്ള നല്ലത് വാങ്ങിച്ചു അപ്പംമ റ്റവന് കാർട്ടൂണില്ലെന്ന് പറഞ്ഞ് ഇടിയാ മറ്റവന്റെ കുഞ്ഞോന്റെ വേണം
അതാ പ്രശ്നങ്ങളാന്നാന്ന് ഇവിടെയും അതൊ അതൊക്കെ തന്നാ രണ്ട് പേരും തമ്മിൽ ഇന്നലെ അവര് ചേട്ടൻ അവര് പിന്നെ ഹൈദരാബാദ് പോയരുന്നു പോയിട്ട് ഇന്നലെ വന്നതേ ഉള്ളു അപ്പൊ രണ്ടു പേർക്കും ഒരേ പോലത്തെ വിമാനം വാങ്ങിച്ചോണ്ട് വന്ന്
ആഹ്
അത് കൊണ്ട് വന്നാ അപ്പ അനിയന് ഇവിടെ ചേട്ടന് കൊണ്ട് കൊടുക്കാന് വയ്യ അടുത്താ ഞങ്ങക്ക് ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ. കുടുംബത്തോട്ട് പോകാതെ ഇപ്പ രാത്രി തന്നെ അവര് കൊണ്ടുവന്ന് രണ്ടും കൂടെ കൊണ്ടാ വന്നത് അനിയന്റെയും ചേട്ടന്റെയും കൂടെ ഒരുമിച്ചാ അനിയൻ കൊണ്ടുവന്നത്.
ആഹ് ആഹ്
രണ്ട് പേർക്കും പ്രശ്നമില്ല ഒരെ പോലത്തെയല്ലേ
ആഹ അതുകൊണ്ട് കൊഴപ്പില്ല.
വെച്ച് രണ്ടുടെ കളിച്ച് രാത്രി പത്ത് പതിനൊന്ന് മണിയായപ്പോഴാ ആൾവിടുന്ന് തിരിച്ച് പോയത്.
ആണോ
അങ്ങനെ
ചെല സമയത്ത് പിന്നെ വേ രണ്ടു പേരും പിന്നെ ഒരുക്കിക്കോണ്ടന്നും നടക്കാൻ പറ്റുന്നില്ല. ല്ലോ ആണ്‌പിള്ളേരെ വലുതായിട്ട്. പെമ്പിള്ളേരെ കെട്ടി അങ്ങനെ
ആഹ ആഹ
ഉം ചേച്ചി പറയുന്നേ കേക്കാ ചേച്ചിക്ക് രണ്ട് ആമ്പിള്ളേരായതോണ്ടേ അവൻമാരെ എത്രയുന്നും കണ്ടാ ഒരുക്കുന്നത്. ഹും അത് എത്ര കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പഴത്തേക്കും ഹെ അവന്മാര് ചെളിയില് കെടന്ന് ഉരുളും
അതെ അതെ ആണ് പെണ്‌ പിള്ളേർ ക്ക് അത്രയും പ്രശ്നം വരത്തില്ല ഒരുങ്ങി നിന്ന് കഴിയുമ്പോഴേ ഈ കമ്മലും നിക്കുവല്ലോ ഇത് പക്ഷെ ഈ ആണ് ൺ പിള്ളേരെ നമുക്ക് അങ്ങനെ നമുക്ക് ഒ ഒരുക്കി നിർത്താൻ പറ്റത്തില്ല.
അവന്മാര് അപ്പം തന്നെ പോയി ച്ചാടും എന്തത്തിലേലും അവന്മാർക്ക് നിക്ക
ന്ന ഉം പ്പംഈ മഴയും വെള്ള വെള്ളമൊക്കെ ആയതോണ്ട് മൊത്തം വെളിൽ ഇറക്കിയാ വെള്ളത്തിൽ കളിയും അങ്ങനെയൊക്കെ തന്നെ
ആ അതെ
ഇവിടെക്കെ ആണെങ്കി നല്ല രീതിക്ക് വെള്ളം നിക്കും. വെള്ളം പോവാൻ ഓടയില്ല നമു ക്കെ അടുത്ത്. അപ്പൊ ആ അപ്പ അതുണ്ട് നമുക്കി അ പക്ഷെ വെള്ളത്തില ഇപ്പോഴത്തെ സിറ്റുവേഷനസരിച്ച് നമ്മുക്ക് വെള്ളം അത്രൊന്നും നിർത്താൻ പറ്റത്തില്ലല്ലോ അസുഖങ്ങളല്ലേ അപ്പ ഇവിടക്കെ ആണെങ്കിൽ അയലത്തൊക്കെ ഒത്തിരി എല്ലാ വീടുകളിലും ഈ പട്ടി അങ്ങനെയുള്ള അതിനെയൊക്കെ വളർത്തും അപ്പൊ ഇവര് ഈ പട്ടിയെ ഈ മഴയൊക്കെ വരുമ്പോഴായാലും കുളിപ്പിക്കുന്ന എല്ലാം ഈ റോഡിലോട്ട് നിർത്തിയും മനസ്സിലായോ വെള്ളത്തിലോട്ടൊക്കെ നിർത്തിയാണ് അതിനെ ഈ മൂത്രം ഒഴിപ്പിക്കുന്നതും എല്ലാം ചെയ്യു അപ്പൊ ആ വെള്ളം തന്നെല്ലേ ഇപ്പം ഒഴുകിയൊക്കെ വരുന്നതേ
ആ അതെ പിള്ളേർക്ക അറിയത്തില്ലല്ലോ അത് നോക്കുമ്പം
അതെ
പിന്നെ അസുഖം വന്നിട്ട് പറഞ്ഞിട്ട് കാര്യ ഇില്ലല്ലോ
നമ്മുടെ ഇവിടെ ഈ ഏരിയയിൽ നമ്മുടെ ഒരു നമ്മുടെ എന്റെ ഇവിടെ ഉള്ള പട്ട അങ്ങനെ ഇല്ലാത്ത ഒന്നിനെ നമ്മൾ വളർത്താത്തതെ ബാക്കി എല്ലായിടത്തും അതാ അപ്പൊ ഇതൊക്കെ ഓരോ അസുഖങ്ങളും മഴയൊക്കെ വരുമ്പോ ഇതിന്റെക്കെ ഇതൊക്കെ കലരുന്ന ആവുമ്പോഴത്തേക്കും ഒക്കെ അസുഖങ്ങളും ഒക്കെ വരത്തില്ലേ
ഉം അതെ ഇപ്പൊ ഒന്നത് കൊതുങ്ങിനെ കൊണ്ട് തന്നെ വലിയ ശല്യവാ
കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ അവർക്ക് മനസ്സിലാവത്തില്ലല്ലോ ഇച്ചരി കൂടെ വലുതാവുമ്പോഴല്ലേ മനസ്സിലാ
അതെ ഇത്തിരിക്കൂടെ വലുതാവു മ്പം പിന്നെ എവിടുന്നേലൊക്കെ എടുത്തോണ്ട് വരും പട്ടിയെ ഒക്കെ അങ്ങനെയുണ്ടെലോ കുഞ്ഞൊക്കെ എവിടെങ്കിലും കടക്കുന്ന കാണുമ്പോ അവർക്കതൊരു രസം
അതെ അതെ മഴയും വെള്ളമൊക്കെ വരുമ്പോ കുഞ്ഞുങ്ങൾക്ക് സന്തോഷല്ലേ കളിക്കാനും
ഉ അതാ ഇപ്പൊ വെക്കേഷൻ ആയിക്കൊണ്ട് അവധി ആയിക്കൊണ്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പിള്ളോര്
പിന്നെ ഒന്ന് കണ്ണ് തെറ്റിയാലേ കുഞ്ഞുങ്ങള് കാണി കിനെ ഒന്നും പറയണ്ട
ഉ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയപഴേ ആ അവിടെ ഒരു കൊച്ചിനെ കൊണ്ട് ണ്ട് വന്നേക്കുന്നു അവര്ടെ അമ്മ അച്ഛനും എല്ലാം കൂടെ അവർ അമ്മ നിന്ന് കരയുവാ കുഞ്ഞിന് മൂന്ന് സ്റ്റിച്ച് എങ്ങാണ്ട് തായെ എങ്ങാണ്ട് വീണതാ കൊണി പ ക്ക് ന്ന ഒന്നാക്ലാസ്സിലോ രണ്ടക്ലാസ്സിലോ ആവണ്ട
അ ആഹ്
അമ്മ നിന്ന് കറയു കൊച്ചി ഇങ്ങനെ ഇരിക്കുവ ആ വേദന എടുക്കാത്ത പോലെ ഇങ്ങനെ തുല്ലോ ആമ്പിള്ളാര് അങ്ങനെ ഇരിക്കും എങ്ങനാന്നറിയത്തില്ല നമ്മള ഇച്ചിരി ഒന്നും മുറിഞ്ഞ കടന്നലയും പിള്ളേർ അങ്ങനെയല്ലോ അങ്ങനെ ഇ കും സ്റ്റിച് ഇട്ടപ്പൊഴും ഒന്നും ആ കൊച്ച് കരയുന്നില്ല ഇങ്ങനെ ഇരി കിവാ അങ്ങന അറി തില്ലന്ന് തോന്നുന്നു വേദനിക്കന്ന എന്നാലും നമ്മുടെ വേഗം വേദനിക്കത്തിലെ ചില പിള്ളേർക്ക് ഭയങ്കര ഇതാണ്
ആഹ് ചിലര് കു കുഞ് ക്ഷെ ഇവിടെ പേടിയാ എന്തെങ്കിലും ഇച്ചിരി ബ്ലഡ് എവിടെങ്കിലും അപ്പ അത് കണ്ട് കഴിഞ്ഞുകഴിഞ്ഞ പിന്ന ശ്വാസം പോലും കാണത്തില്ല. ഭയങ്കര പേടിയാ നം നമ്മുടെ കയ്യു ആയാലും ഞ്ഞാലു മതി
ആഹ
ന്നെ പിന്നെ എന്റെ വീട്ടിന്നും ചേട്ടന്റെ വീട്ടിന്നും ഒക്കെ ആളുകൾ ഇവിടെ എത്തും ആ രീതിക്കാ ക--രയുന്നത് ആ ശരി ശരി അല്ലെങ്കി ശരിയാ